ഹലോ അസ്സലാമു അലൈക്കും കേൾക്ക്ന്ന്ണ്ടാ
കേൾക്ക്ന്ന്ണ്ട്
ഹലോ അ കേൾക്ക്ന്ന്ണ്ടാ
ആ അതെ
പറ ആ ഇവിടെ ഇപ്പം നല്ല മഴ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയാ വ്ടെ
ആ ഡ്രസ്സൊക്കെ ഉണങ്ങുന്നുണ്ടോ
ആ ഞാനിവിടെ മെഷീനിൽ ഉണക്കുന്നുണ്ട് നോക്കുന്നൊ ആ ങ്ങക്ക് അവിടെ എന്തങ്ങനെ മഴയൊക്കെ ണ്ടാ
രണ്ടു ദിവസായിട്ട് ഫുള്ള് മഴയാണ് നമ്മള് പിന്നെ മെഷീനും കാര്യങ്ങളൊന്നില്ല നമ്മള് പിന്നെ ഒക്കെ കല്ലുമ്മലിട്ട് അലക്കി പിന്നെ പുറത്തിട്ടിട്ട് അയല്മ്മെ ഇട്ട് ഉണങ്ങാഞ്ഞിട്ട് അക- ത്ത് ഫാനിട്ട് ഉണക്കാണ് അങ്ങനെയൊക്കെയാണ്
അ ആ
നിങ്ങൾക്കിവിടെ ഏതാ ഏ- ക
എങ്ങനെ
പാടം കൊള കൊളക്കെ ണ്ട ഇങ്ങൾക്ക്
ഇവിടെ കൊളങ്ങനെ ഇവിടെ ഇല്ല പാ ഇടെണ്ട് പാടവും അങ്ങനെ ഇല്ല ഇവിടാ
അതെ നമ്മുക്ക് ഇവിടെ പാടം പാടംണ്ട് ആ പാടണ്ട് കൊളണ്ട് പൊ പൊഴണ്ട് അപ്പമ്മ കൊളത്തുന്നൊക്കയാ തിരുമ്പല് അപ്പൊ കൊളത്തിന്ന് തിരുമ്പിട്ട് അങ്ങനെ ആ ഇതാക്കല അങ്ങനെ കൊള നല്ല രസാണ് വ്ടെ നമ്മള് പണ്ടത്തെ രീതിയാണ് കൊളത്തുന്ന് മീനൊക്കെ പിട്‌ച്ച് അങ്ങനെ അ ആ മീന് ഫ്രഷ് നല്ല മീനൊക്കെ ആണ് നമ്മള് പൊരിച്ച് തിന്നലൊക്കെ ങ്ങ ഇങ്ങള് ഫുള്ള് പുറത്ത്ത്തെ ഫുഡ് ആവുല്ലേ
അങ്ങനെ ഫുൾ പൊറ്ത്ത്ത്തെ ഫുഡൊന്നുല്ല്യ ഞങ്ങള് ഇവിടെ വെച്ച് ഒക്കെ ണ്ടാക്കാറുണ്ട് ആ പിന്നെ എടക്ക് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കും
കഴിക്കും നമ്മള അങ്ങനെ പുറത്ത് പോയൊന്നും ഫുഡ് കഴിക്കാറില്ല തീരെ കഴിക്കാറില്ല നമ്മള അങ്ങനെ നല്ല ആരോഗ്യമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്
അത് ശരി ഞങ്ങൾ ആരോഗ്യക്കെ നോക്കുന്ന ആൾ ക്കാരന്നെ പിന്നെ ഇടക്കൊക്കൊന്ന് പുറത്തു പോയി കഴിക്കുമ്പോ ഒക്കെ ഒരു പൂതിയൊക്കെ വരൊല്ലോ
ആഹ് അതെ നമ്മക്ക് അങ്ങനെ ഇഷ്ട്ടല്ല പുറത്ത് പോയി ട്ടൊരു ഫുഡ് കഴിക്കുന്നെ ഇഷ്ടല്ല നമ്മള് കൃഷി ചെയ്യലാണ്
ഓഹ് ഓഹ് ഇങ്ങൾ എന്തെല്ലാം കൃഷിയാ ചെയ്യുന്നെ
നമ്മള് നെല്ലിന്റെ കൃഷി ചെയ്യുന്നുണ്ട് ആ നെല്ല് എടുത്തിട്ട് നമ്മള് അരിയാക്കിട്ട് നമ്മള് അത് ആ ചോറാ വെക്കല് ആ ചോറാ നമ്മള് തിന്നല് പിന്നെ അതുപോലെ അത് അവിലാക്കും കഞ്ഞിന്റെ അരിയാക്കും അങ്ങനെ അങ്ങനെ ഞങ്ങള് നല്ല ഫ്ര
അത് ശെരി നെല്ല് പൊളിച്ചിട്ട് അരിയാക്കുന്നതാ കൈയ്യോണ്ട് പൊളി
നമ്മൾ അല്ല ഇ ഇന്നത്തെ കാല തമ്മള് അങ്ങനെ പൊളിച്ച് മെനക്കടെണ്ട ഒരു ആവശ്യം മക്ക് ഇല്ലല്ലോ അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യും മെഷീനിലാക്കാൻ വേണ്ടി നമ്മള് കൊടുക്കും പണ്ടൊക്കെ നമ്മള് കൈയ്യോണ്ട് ഓരോ മണി പൊളിച്ച് പൊളിച്ച് പൊളിച്ച് അങ്ങനെ ഓരോ ദിവസം പൊളിച്ച് അങ്ങനെ അരിത്തെത്താൻ തിന്നല് പിന്നെ ഇപ്പൊ കഷ്ടപ്പെടണ്ട ആവശ്യല്ല നമ്മക്ക് അത്ര
അത് ശരി അല്ല ഇങ്ങള് അവൽ എങ്ങനെ ഇടിച്ചിറ്റാ ഒരലും
ആഹ് നമ്മള് നമ്മള് ആ മറ്റേ ഒരലിൽ ഇങ്ങനെ ഇടി കും
ആഹ് ആഹ് അത് ശെരി
കായ്
ഓ ഇപ്പം പിന്നെ എല്ലാം മെഷീന അപ്പംങ്ങള് ഫുള്ള്
കാരാണ് അത് നമ്മള് വികസി വികസിപ്പിച്ചാല് ആഹ് പണ്ടത്തെ പണ്ടത്തെ രീതിയാണ് വികസിച്ചെങ്കിലും നമ്മള് പടത്തെ രീതിയാണ് ശരി എന്നുള്ളതിൽ നമ്മള് എന്ത് ചെയ്യും
കാലത്താവുമ്പോ ആഹ് അല്ല ഇന്നത്തെ കാലത്ത് കൊറച്ചൊക്കെ ഒരു പുരോഗമനൊക്കെ വരാല്ലേ
ആവശ്യല്ല പക്ഷേ എന്നാലും നമ്മ നമ്മള ആരോഗ്യം നോക്കണല്ലോ പല രോ
ആഹ് അത് അങ്ങനെന്നെ പിന്നെങ്ങള് കൃഷി ഉണ്ടാക്കിട്ട് പൊറ ത്തേക്ക് കൊടുക്കുന്നുണ്ടോ
ആഹ് കൃഷി ഉണ്ടാക്കിട്ട് നമ്മള് പച്ച പച്ചക്കറി പീടികൾക്ക് മാർ ക്കറ്റ് എല്ലോട്ത്ത്ക്കും നമ്മള് അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമാനം കണ്ടെത്തുന്നുണ്ട് നമ്മളും അതന്നെ തിന്നുന്നുണ്ട് അങ്ങനെ എല്ലാതും പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെങ്ങൻ ത്തതേപോലെ മുളക് കൃഷി അങ്ങനെ ഓരോ കൃഷികൾ നമ്മൾ അവിടുന്ന് തന്നെ മുളക് തക്കാളി പച്ചമുളക് ഒക്കെ എടുക്കല് മുളകുകളൊക്കെ പലതരംണ്ട് ഉണ്ട മുളക് പച്ചമുളക്
അത് ശരി അപ്പൊ പുറത്തേക്കൊന്നും പോണ്ട ആവശ്യല്ല
ഏയ് പുറത്തേക്ക് പോകേണ്ട ആവശ്യേ ഇല്ല
അരി വരെങ്ങക്കവ്ട്ന്ന് കൃഷിയായി കി
ആഹ് അരി വരെ നമ്മൾ അവിടുന്ന് കൃഷി ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ വാണംന്നുണ്ടെങ്കില് നമ്മള് അങ്ങനെ ഉം ചെയ്തു തരാം ട്ടോ
അങ്ങനാ പിന്നെ കൊറിയറ്ണ്ടോ
ഉം ഓ കോറി അതെക്കെണ്ട് ഇന്നത്തെ കാലത്ത് അതൊക്കെ വികസിപ്പിച്ചതൊണ്ട് പണ്ടത്തെ പോലെ പോസ്റ്റൽ വയിയോന്നും കൊടുക്കണ്ട ആവശ്യല്ല അല്ലാത തന്നെ നമ്മക് വണ്ടി സൗകര്യൊക്കെ ഇള്ളതു കൊണ്ട് ഒന്നും കൂടെ ഉപകാരം
ആ ആ
പിന്നെ നിങ്ങള് അങ്ങെ കെമി കെമിക്കലിട്ട് ആ ഭക്ഷണങ്ങള് തിന്ന ക്കാളും നല്ല ഇതാണ് എന്ന്ള്ളതിലാണ് അമ്മള്
ആ ആ അങ്ങനെ ഓ അത് ശരി അതല്ല
ക്ക് പോവ്ണ്ടാ
ആ ഞാന് ടീച്ചറാ
ആ അതെ ടീ ടീച്ചറ അതാണ് പിന്നെ കല്യാണം കഴിച്ചതാണോ
ആ കല്യാണം കഴിചാ എനിക്ക് മൂന്ന് മക്കള്ണ്ട്
ആ അതെ ഉം ഞാന് പിന്നെ അങ്ങനെ കല്യാണം കഴിച് ട്ട് ഒന്നുല്ല പിന്നെ പഠിക്കണം പഠിക്കണം പഠിക്കണം പഠിക്കലാണല്ലോ മുഖ്യം
ആ അതാണ് പഠിക്കലാണ് മുഖ്യം ആ പിന്നെ ഞങ്ങള് ഇവടെ കൃഷിയൊക്കെ ചെയ്യാറ്ണ്ട്
എങ്ങനെ
ഞങ്ങള് ഇവടെ കൃഷിയൊക്കെ ചെയ്യാറ്ണ്ട് ഞങ്ങളും
ആ നല്ല കാര്യം
ഉം പിന്ന ഇവടെ ഇഷ്ടംപോലെ റംബൂട്ടാനൊക്ക ഇണ്ട് അങ്ങനെ ഫ്രൂട്ട് ഐസ് ഫ്രൂട്ട് ഐറ്റംസ ഞങ്ങള് ഇവടെ കൃഷി പിന്നെ വെക്കാറ് റംബൂട്ടാന് ഇണ്ട്
ആ നമ്മള് അധികും പച്ചക്കറികളാണ്
ഉം
കൃഷി ചെയ്യല് പ്പൊ പിന്നെ പഴവർ ഖങ്ങള് എന്ന് പർഞ്ഞ അമ്മള് വാഴണ്ട് വാഴ ആ ഡ്രാഗൻ ഫ്രൂട്ട് ഒക്ക ഇണ്ടോ
ഓ ഇവടെ ഇഷ്ടംപോലെ റംബൂട്ടാന് ഡ്രാഗൻ ഫ്രൂട്ട് ഇവടെ ഫുള്ള് ആ തേക്ക് പിന്നെ കൊറെ ഭാ കൊർച്ച് വയ്തനങ്ങ പിന്നെ ഞങ്ങള് പിന്നെ പൊർത്തേക്കൊന്നും കൊട്ക്കാറില്ല ഞമ്മള് ആവശ്യത്തിന് മാ പയറ് കക്കിരി
ല്ള്ള കൃഷി ലെ
ആ ചെറിയ തോതില് എല്ലാ കൃഷികളും. ഇവടെ അത്രേ സ്ഥലള്ളു ഞമ്മളേ ഈ സിറ്റി ഉള്ള ആൾക്കാരായതോണ്ട്
ആ അതെ അതുകൊണ്ട് പ്പ നമ്മക്ക് ഇഷ്ടം പോലെ സ് സ്ഥലങ്ങള്ണ്ട് അമ്മള് മീനൊക്കെ എന്താ ചെയ് എങ്ങനെ
ഗ്രാമപ്രദേശ ഇങ്ങള് ഗ്രാമപ്രദേഷാണോ
പ്രദേഷാണ് വീട് മറ്റേ വയലി ന്റെ നടൂലാണ് അപ്പൊ അമ്മള് ഈ മീനൊക്കെ അമ്മക്ക് ആ വയലിന്റെ നടൂലാ നമ്മള് ഈ മീൻ നമ്മള് പൊർ ത്ത് വാങ്ങിക്കാറില്ല നമ്മള് ഇപ്പൊ ഏ
ഓ അപ്പ ങ്ങക്ക് കൊലായിന്ന് ചൂണ്ടട്ട് പിടിച്ചാമതിഴല്ലോ
ആ ആ അങ്ങ ആ ആ അങ്ങനല്ല ആഹ് മ്മള് എന്തയും അറിയോ മീന് രാവിലെ പോയിട്ട് മീൻ എന്ത് ചെയ്യും ഇപ്പൊ ഇപ്പ ഇപ്പം മഴൊക്കെ ആയതുകൊണ്ട് വള്ളം നിറഞ്ഞു നിക്കും ഇപ്പൊ മീനാളൊക്കെ ഇഷ് ടം പോലെ വരും അപ്പൊ നമ്മളത് യും രാവിലെ തന്നെ പോയിട്ട് മീന് ചൂണ്ടട്ട് പിടിച്ച് അതന്നെ കറി വെക്കലും ഉപ്പ്ക്കെ എന്നാണ് പൊരിക്കല് ഒക്കെ പക്ഷെ കൊറച്ച് മെനക്കേട് ഇണ്ട്ട്ടോ ആ മീനൊന്ന് നന്നാക്കാന് എന്നാലെ നമ്മുക്ക് നല്ല നല്ല മീന് കിട്ടോല്ലോ
ല്ല അങ്ങനെ പിടിക്കുന്ന മീന് നമ്മൾ എന്തയ്യുംന്നറിയോ കല്ലുപ്പില്ലേ അത്ട്ട്കഴികിയാ മതി
ആഹ് അറിയാപ്പം ഞങ്ങള് അങ്ങനെ കഴ് ക അങ്ങനെ കഴ് കലാണ്
അല്ലേ നമ്മള് എങ്ങനെ നമ്മള് സിറ്റിയില് ആണ് ഗ്രാമത്തിലള്ളവരൊക്കെ ഉണ്ട് കുടുംബത്തില ഓരിങ്ങനെ വിളിച്ചിട്ട് പറയൂ നമ്മളൊട് അപ്പൊ ഇങ്ങനെയൊക്കെ കഴ് കാ ആഹ് പിന്നെ ഞന് അതല്ല ഞാൻ ചിന്തിക്കുന്ന നിങ്ങള് വയലിന്റെ നടുവിലാണ് വീട്ന്നല്ലേ പറഞ്ഞേ
ആഹ് അതെ
അപ്പൊ നിങ്ങളെ കൊലായി
ആ ഇല്ല നമ്മള് അവിടെ ത്തല്ല അങ്ങനല്ല കുറച്ച് പറമ്പുകളുണ്ട് നമ്മള ഈ മറ്റേ പച്ച ക്കറികളും ഇതൊക്കെ ആയിട്ട് കുറച്ച് പറമ്പുകള് അയിനപ്പുറ ത്താണ് വയൽ എന്താണ് മറ്റേ പാടൊക്കെ ഉള്ളത്
അല്ല നിങ്ങള് വയലിന്റെ നടുവിലാന്ന് ര്ച്ചാ പറഞ്ഞപ്പ ഞാൻ ചിന്തിച്ചു നിങ്ങള് കൊലായിലേക്ക് പുറത്ത് കാടന്നതെ
ആഹ് വള്ളത്തിലേക്കാന്ന് ഏയ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മള് പറമ്പൊക്കെ ഉള്ളതുക കൊണ്ടല്ലേ നമ്മള ഈ പച്ചക്കറികളും ഏ ഇതൊക്കെ കൃഷി ചെയ്യാൻ പ റ്റുന്നതെ വയലില് കൃഷി ചെയ്യുമ്പം ഇപ്പം മഴക്കാലത്ത് ചീഞ്ഞു പോവല്ലോ
ആന്ന് അതെ
ആഹ് അതെ അതെ അതെ അത് നിങ്ങള് സിറ്റിൽ ആയത് കൊൊണ്ട് നിങ്ങക്ക് അങ്ങനെ ചിന്തി ക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ചിന്തയാവും ആഹ് അതെ
ആഹ് പിന്ന
തേ
വേറെന്തല്ല നിങ്ങളെ വീട്ടില് ആരൊക്കെള്ളെ
വീട്ടിലോ വീട്ടില് ഞാനൊരൊറ്റ മോളാണ് പിന്നെ വേലക്കാ കാരികളെല്ലാരും ഉണ്ട് ഇങ്ങനെ പണിക്കാര് ഇഷ്ടം പോലെ പിന്നെ ഭക്ഷണം വെക്കാന് ഒക്കെ ആൾക്കാര്ണ്ട്
ഓ ഓ അത് ശെരി അപ്പൊ ഫുഡ് ഒക്കെ ഇങ്ങനെ മുന്നിലേ കൊണ്ടു തരലായിരിക്കുല്ലോ നിങ്ങ ക്കൊക്കെ
ഫുഡ് ഫുഡ് ഫുഡ് ക്കെ അമ്മക്ക് എന്തയ്യും ഭക്ഷണൊക്കെ അമ്മക്കായ ഒരു വിളിക്കും പിന്നെ പാടത്തും പറമ്പിലും ഒ ക്കെ കൃഷി ചെയ്യുന്നോരും ഒക്കെ ഒക്കെ പണിക്കാര് ഇഷ്ടം പോലെണ്ടല്ലോ നമ്മക്ക്
ഓ ഓ അത് ശെ
ഓ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യല്ല നമ്മള് പഠിക്കല് മാത്ര ഒള്ളൂ ഞാന് ഇ പ്പൊ മറ്റേ കൃഷിന്റെ കു കുറിച്ച് ഒരു ഇത് പഠിക്കണെഞ്ഞും ഇനിയും ഭാവിയിലുള്ള ആൾക്കാരൊക്കെ കൃഷി ചെയ്യണം ന്നുള്ളതില് നമ്മളും ഉ അതാണ് പഠിക്കുന്ന. ആ അതെ നമ്മളഞ്ഞി. നമ്മള് കൃഷിക്ക് നമ്മളെ വീട്ട് തന്നെ പൈക്കൾണ്ട്. അപ്പ പശുന്റെ ചാണകം ഉണ്ട് കേട്ടി കേട്ടക്കണോ?
ചാണകം കേട്ടില്ലല്ലോ.?
ഇല്ല...
ഇല്ല നമ്മള് സിറ്റിലുള്ള ആൾക്കാരയതൊണ്ട് ആ ചാണകം ഓ ചാനകമല്ലേ?
ചാണകംന്ന് പറഞ്ഞാ പശു പശുന്റെ അപ്പൊ അതാണ് നമ്മൾ ഇട്ട കൊടുക്കാറ്. കേട്ടട്ടുണ്ടല്ലേ ഭാഗ്യം. എന്നാ ശരിയെ.
ന്നാ ശരി.